ആഹ കേൾക്കണണ്ടല്ലോല്ലേ
ആഹ് കേൾക്കണ്ട്
എന്താ ചെയ്യണ ഫുഡ് കഴിച്ചാ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചാ
ഓ ഉച്ചിക്കുള്ള ഭക്ഷണൊക്കെ നേരത്തെേ കഴിച്ചു കഴിഞ്ഞഞ് അങ്ങനെ ഇരിക്കുക ഇനിയിപ്പോ വൈകീട്ടത്തേക്ക് കൾക്ക് എന്താ ഉണ്ടാക്കണ്ടന്ന് ആലോചിക്കുകയാണ്
ആ അ ശരി എപ്പൊ രാവ നേരത്തെ കഴിക്കുവോ ഭക്ഷണക്കെ ഉച്ചക്കെ
ഞാന് ഒരു ഒരു മണിയൊക്കെ ആക്കും
ആഹ് പൊത്തന് ഫുഡൊക്കെ ആവല്ലേ
ആ അപ്പോഴേക്കല്ല ഒരു കാലത്ത ഒമ്പത് മണിയ ആകുമ്പോഴേക്കും ഫുഡ ഒക്കെയകും
ഓ ഉച്ചക്ക്ത്തെ ഭക്ഷണക്കെപ്പഴേറെഡിയ ആകുമോ
ആഹ് മക്കൾ കൊണ്ട പോണ കാരനെ
ആഹ ആഹ അല്ല അപ്പൊ മക്ക ഒക്കെയള്ള ഇതൊക്കെ തന്നെ ഓ നും
ആഹ് അതെ ഇവിടെ പിന്നെ പ്രത്യേകിച്ച് വേറെങ്ങനെ പിന്നെ എന്തെങ്കിലും നമ്മൾ എക്സ്ട്രാ ഒരു പേരുന്ന എലും ഉണ്ടക്കിയാൽ അവർക്ക് എന്തായാലും ഒരു കറി ഉപ്പേരി ചമ്മന്തി മ്മന്തി അങ്ങനെ ഉണ്ടാക്കിടുക്കും പിന്നെ
അങ്ങനെന്നെ ഉള്ളൂ
ആ ഞങ്ങ മാത്രേന്നെ ഉള്ളൂ
ഓഹ് അച്ഛനമ്മക്കെ
അച്ഛനും അമ്മയൊക്കെ അവിടെ തറവാട്ടിലാണ് ച ട്ടന്റെ വീട്ടിലാ ഞങ്ങളിവിടെ വീട് വെച്ച് മാറിയതാ
ആഹ്
അപ്പൊ കൊറച്ചായി അപ്പൊ ഞങ്ങ മാത്രള്ളൂ
സ്കൂള
മൂത്ത മോള് അഞ്ചില് രണ്ടാമത്തെ ആള് രണ്ടില് പിന്നെ മൂന്നാമത്തെ ആള് ഇപ്പൊ മൂന്ന വയസായിട്ടില്ലേ അവണ്ടള്ളൂ അംഗനവാടി പോവും
അഹ ശരി മൂന്ന കുട്ടികളാ അല്ലേ മൂന്നാമത്തെള്ള പെൺകുട്ടിയാ
ആ മൂത്തായാൽ പെൺകുട്ടി രണ്ടാമത്തെ ആൺകുട്ടിയാണ് പിന്നെ ചെറിയൾ പെൺകുട്ടി
ആഹ് ആഹ്
എ രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടി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
ആടെെങ്ങനെ മക്കള് സ്കൂളിൽ പോയോ
ആഹ് സ്കൂള് പോയി എനിക്ക് രണ്ടാളാണ് ഒരാളെ സ്കൂള് പോവുന്നള്ള ഒരാണ് ചെറിയ കുട്ടി രണ്ടു വയസ്സായിട്ടും
അയ്ശരി ആഹ അപ്പൊ ആ സമയം പോവാ ആളുണ്ടാവും അല്ലേ
ആളുണ്ടാവും അവളൊക്കെ ഉണ്ട് എന്റെ പണിയൊക്കെ നല്ല ലേറ്റ് ആവും കഴിയും
അതങ്ങനെ
മോനിക്കുള്ള ചോറൊ ക്കെ ആവും പക്ഷെ ബാക്കിയുള്ളതൊക്കെ ഹസ്ബൻഡ് ഉച്ചക്ക് ചോറ്ക്കാൻ വരും അപ്പൊ ആ ടൈം ആവുമ്പോഴക്കൊക്കെ ചൂട് കൊടുക്ക വേണം ഭക്ഷണംക്കെ
ആഹ് ഞാനിവിടെ ഇങ്ങനെ തന്നെയ ആയിരുന്ന മോള് ചെറിയള ചെറുതായിരിക്കണ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പ രാവിലെവര് കുട്ട്യള് പോക്മ്പേക്കും അവർക്ക്‌ള്ളതാവണം, അപ്പ ഞാനവർ ക്കെന്തെങ്കിലൊക്കെ തട്ടി ഒപ്പിച്ചൊക്കെ ആക്കി കൊടുക്കും ഇപ്പ പിന്നെ ആളൻഗനവാടി പോവാൻ തൊടങ്ങിയ ശേഷം കൊഴപ്പല്ല ഒരു രണ്ടര വയസൊക്കെ
പോവുമ്പോ പിന്നെ നമ്മളൊരു കൊർച്ച് ഫ്രീയാവും
ആഹ് ആള് പിന്നെ രണ്ടു വയസ് കഴിഞ്ഞപ്പോ പിന്നെ ആളൊന്ന് ശരിയായി തൊടങ്ങിയപ്പോ പിന്നെ ഞാനൊന്ന് രക്ഷപ്പെട്ട് മറ്റേത് ഒക്കത്തിരുത്തിക്യാണ് ഫുൾ പണി
എന്താ ചെയ്യ്ണെ വർക്കെയ്യ്ണ്ട
ഇല്ല ഇല്ല വർക്ക് ഇല്ല മക്കള് ചെറുതായി കാരണം ഇവര് ഞങ്ങളിവിടെ ഒറ്റയ്ക്കന്നല്ലേ അപ്പൊ പിന്നെ
ആഹ്
ആരുണ്ടാവുല
ആഹ് ആഹ് ആഹ് അതെ
പിന്നെ ആളിങ്ങോട്ട് രാവിലെ ചേട്ടൻ ജോലിക്ക് പോയ രാവിലെ ചായ കുടിക്കാൻ വരും പിന്നെ ഉച്ചക്ക് ചോർണ്ണാ വരും
എന്താണസ്ബന്റിന് പണി
ആള് വിടെ കോളേജിലൊരു ഓഫീസറാ
ആ ഹ
ഉം വെഹിക്കിളിന്റെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റാണ്
ആ അ
അപ്പൊ അങ്ങനെ അപ്പൊ ഇവിടെടുത്തന്നേണ് അപ്പാള് പിന്നെപ്പഴും ചെൽപ്പോ ഈ വഴിയൊക്കെ പോകുവാണെങ്കിൽ അങ്ങനെ വീട്ടിൽ കേറി പോവും
അക്കെ അ ശെരി അപട്ത്തന്നെ ആവുമ്പോ പിന്നെ പേടിക്കല്ലേ എന്താവശ്യത്തിന് വിളിച്ചാലും വരൊല്ലോ ല്ലേ ! ! ! ! ! ! ! ! !
ഫുഡ് കഴിക്കാൻ വരും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
ആഹ് കുട്ടിയുടെ സൗണ്ടൊക്കെ കേക്ക്‌ണ്ടല്ലോ. ആളെങ്ങനെയാ കുറുമ്പത്തിയാ
ട്ടി പർഞ്ഞിട്ടേരുന്നു
ആള് ഒറങ്ങില്ലേ ഉച്ചക്ക് ഒറങ്ങില്ലേ കുട്ടി
ആഹ് ഒച്ചക്കൊറക്കി വന്നത ഞാന്
അത് ശെരി ആഹ്, ഞാനു അതന്നെ ഉച്ചക്ക് ഇവിടെള്ള സമയത്ത് ഒറക്കും
ഞാനും അവളും കൂടെ കെടുക്കാറ് ന്നാ ഇൻക്യും കൊർച്ചേരം കെട് ക്കാലൊജാര്ച്ച്, പക്ഷെ അവള് അത് പെട്ടെന്നവള് ഒർക്കത്ത്ന്നെണീച്ച്
ണീറ്റ് ലേ ആഹ് ഞാനിവിടേതന്നെ മോള് ചെറിയാള് ള്ള സമയത്ത് ഞങ്ങൾ രണ്ടാളും ഒപ്പം അങ്ങോട്ട് കടക്കാചെയ്യാ ദ്പ്പം പിന്നെ അങ്കനവാടി പോണ കാരണം
ക്ക മാറ്റാനായിട്ടുണ്ട് അപ്പൊ ഞാൻ തൊട്ടിലി ലി ട്ട്ങ്ങനെ ശീലാക്കിയെ. ഇല്ല പാലുടി മാറ്റിട്ടില്ല
ആ തൊന്ന് ശീലായി വരണം. കൊർച്ചൊരു എടങ്ങേറാവും ഉം അപ്പം ഭയങ്കര വാശി. അപ്പഴാണ് ഭയങ്കര വാശി, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ് ആൾടെ വാശിം
ചെയ്യണ്ടാവനിക്ക്
ആഹ് വീട്ടില് ഉമ്മയൊന്നുംല്ലേ അമ്മ
ആഹ് ഉണ്ട് ഉണ്ട്
ആഹ്
ആഹ് അങ്ങനെ ഇവിടുത്ത ആള് ഭയങ്കര വികൃതിയ ഒരു ഒരു ഭാ ഒതുങ്ങിയിരിക്കില്ല അവിടെ ചാടി ഇവിടെ ചാടി ഇങ്ങനെ നടക്കും
ആഹ് സെയിമ
ആഹ് അപ്പൊ ഞാൻ പറയും മൂന്നാ പെൺകുട്ടിയായിഴിഞ്ഞാ ഭയങ്കര കുർമ്പത്തിയാന്ന്
ആഹ് ഇവള് എല്ലാടത്തും കയറും ജനല്മ്മല് കേറും ടേബിളില് കേറും ങ്ങട്ട് ഒറ്റ ചാട്ടാ താഴേക്ക്
ആഹ് ഇവിടൊന്നും മോശമല്ല ഭയങ്കര അപ്പം ഞങ്ങള് വിചാരിക്കും ഈശ്വരാ ഇവളെന്ത ഇങ്ങനെയായി പോയിന്ന് വിചാരിച്ച്
ആഹ് പക്ഷെന്റെ മോന് അങ്ങനെ ഒന്നല്ല ഓന് പാവവാ
അംഗനവാടി പോയി കഴിഞ്ഞാ പാവം ഒന്നിനുംല്ല അവിടെ ഇരുന്ന ഭാഗ ത്തിരിക്കും ടീച്ചർ പറയും ഒരു ഇത്രയുംഒരു പാവം കുട്ടി വേറെല്ല
അങ്ങനെ ആയാ മതിയാര്ന്നു
ആഹ് വീട്ടിൽ വന്നാ പിന്നെ നമ്മളെയാണ് ചീത്ത പറയാ നമ്മള് അവളെ വാക്കേട്ട് നിന്നില്ലെ അവള് നല്ല ചീത്തറിയും
കരയോ കരിയോയ്ച അങ്ങനവാടിന്ന്
ആഹ് കൊറച്ച് ദിവസം ഒരു രണ്ടു ദിവസം ഒക്കെ ഞാൻ കൊണ്ടാക്കിയപ്പോ ഒന്ന് കരഞ്ഞു ഞാന് ഇങ്ങോട്ട് പോന്നുണ്ടെങ്കിൽ അപ്പം തന്നെ കരച്ചില് നിർത്തും അല്ലാണ്ട് ഫുൾ ടൈം ഇരുന്ന് കരയ അങ്ങനൊന്നുല്ല ഇപ്പം പിന്നെ തീരെ കരയണില്ല
ആരാണ്
ഭയങ്കര നമ്മള് ഫോണൊക്കെ ചെയ്യുമ്പോഴേ
ഉം എവിടെന്താ ഇവിടെ പോണ് ഇവരെ സ്കൂൾ ഗ്രൂപ്പ് പ്പൊക്കെ ണ്ട് അതില്ക്ക്
ആഹ്
മെസ്സേജ് വിട ടീച്ചറെ ഞാൻ ഇവിടെ ഇണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതാണ് ഞൻ ആരെങ്കിലും മെസ്സേജ് പറയും ഇങ്ങനെ വന്നിട്ട് പിൻ ചെയ്യണട്ടോ എന്ന് പറയും അപ്പോഴാണ് ഞാൻ നോക്കണത്
എന്റെ ഫോണില് കുറച്ച് ഡോക്ടേഴ്സിന്റെ നമ്പറൊക്കെ ഉണ്ടായി അയികൊക്കെ വിളിക്കും
ആഹ് അതാ
ഇന്ന് ഞാൻ ഫോണ് ഫുള്ള് ലോക്ക് ഒക്കെ ഇട്ട് വെച്ചികണ് ഇപ്പോ
ആഹ് ഇവിടെന്ന് വെച്ചാ ഓള് ഇപ്പ കരയണ്ടാന്ന് വെച്ചിട്ട് കൊറച്ച് നേരം ഫോണ് കൊടുക്കും അപ്പേക്ക് നമ്മള് പോയ തക്കത്തിന് വാട്സാപ്പ് എടുത്തിട്ട് എല്ലാ
ആഹ്
മെസ്സേജ് അയച്ചൊടുക്കും എ നമസ്തേന്ന് പറയും ഗ്രൂപ്പില് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ മെസ്സേജ് ആണ് ഞാൻ പ
ഇവളിപ്പോ ഇവക്ക് ഈ മാസം പതിനാറാന്തിയാണ് രണ്ട് വയസ്സ് ആവുള്ളു ഇവള് കുട്ടികൾക്ക് ഫോൺ ലോക്ക് തൊർക്കണ് യൂടൂബ് എടുക്കും സെർച്ച് സെർച്ചെയ്യും
ഇങ്ങനെ വരയ്ക്കണ അതാണ് വെച്ചിട്ടുള്ളത്
ആഹ് ആഹ്
അങ്ങനെ ഒരാൾക്കറിയില്ല കൊറേ കുത്തി വരക്കാന്നല്ലാണ്ട് മനസ്സിലായിട്ടില്ല എന്തോ അപ്പോന്നുള്ളതെ
ആഹ് ഇവളും അങ്ങനെ മക്കള് എവിടെ ഗവൺമെന്റ് സ്കൂളാ പഠിക്കണെ
അല്ല അവര് ഇവിടെ എന്താ ശ്രീ ദുർഗ വിദ്യാനികേതം എന്ന് പറയുന്നത് നമ്മള ഇവിടെ അടുത്ത് തന്നെയാണ്
വിദ്യാനികേതം അവിടെ നമ്മളെ ഉം കേരള സിലബസ് തന്നൊയിരിക്കോ അതാ സി ബി എസിയ സി ബി എസി ഇ യാണ് എങ്ങനെയുണ്ട് ട്ടഫ് ഫുണ്ടോ
ഇല്ലല്ല എളുപ്പവാണ് കുഴപ്പൊന്നുല്ല നല്ല പഠിക്കാനൊക്കെ നല്ലതാണ് രണ്ടാളും ഇപ്പ അവിടെ കാണം മൂത്താള് അവിടെ പഠിച്ചത് അപ്പൊ നന്നായ കാരണം പിന്നെ രണ്ടാമത്താളെയും ഞാൻ അവിടെ തന്നെ ചേർത്തു പഠിക്കുന്ന മക്കള് നമ്മളൊന്നും പഠിപ്പിച്ചു കൊടുക്കണ്ട ആവശ്യം വരില്ല
അതെ എ എങ്ങനെയാണ് ഇവിടെ വിദ്യാനികത്തിൽ മുസ്ലിംസ് ഒക്കെ ഉണ്ടാവോ
ഇല്ലില്ല പക്ഷെ ചാല് നന്നായി പഠിപ്പിക്കണ രീതി നല്ല ഇപ്പൊ ഇവിടെ ങ്ങനെ കുട്ടികള് വരും ഇവള കൂടെ ഇരുന്ന് പഠിക്കാനേ നമ്മള അപ്പറത്തുള്ള കുട്ടികളൊക്കെ വരും ഇവള് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും എങ്ങനെയാ പഠിക്കേണ്ടേന്നൊക്കെ ഇവള് പറഞ്ഞ് കൊടുക്കും അവരിങ്ങനെ ചോദിക്കും എങ്ങനെയാ പഠിക്കണേന്നൊക്കെ അപ്പൊ അവളിങ്ങനെ പറഞ്ഞെ കും കാര്യങ്ങള് അപ്പോ എല്ലാരും കൂടിയിട്ടാണ് വൈകിട്ട് പഠിത്തം ഇവിടെ ആഹ് അവരങ്ങട്ടും ഇങ്ങൊട്ടും ഏകദേശം ഒര് പ്രായൊക്കെയാണ് അപ്പോ അവ ഇരുന്ന് എഴുതലും പടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും ഇപ്പൊ മഴയായ കാരണെ
ആഹ് ഇപ മഴയ നിങ്ങള അടുത്തതന്നെ ആവൂലേ സ്കൂള്
ആഹ് ഞാൻ ഇവിടെ അടുത്ത് തന്നെയാണ്
അപ്പോ വണ്ടിയൊക്കെ ഇണ്ടാ
ആ വണ്ടി സൗകര്യണ്ട് ഞങ്ങള ഇവിടെ ഒന്നാമത് കേറ്റാണ് കേറ്റൊം എർക്കം നമുക്ക് കൊണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ എന്തായാലും വണ്ടി ഓ വീടിന്റെ അടുത്തേക്ക് വരും അപ്പൊ അതിലവര് പോക്ക് വൈകീട്ടൊരു സമയം ആുമ്പൊക്കും ഇവിടെ എത്തും
സ്കൂൾ ഫീസ് ഒക്കെ ഇണ്ടാ
ആഹ് ഫീസും കാര്യങ്ങളൊക്കെ ഇണ്ട് വണ്ടി ഫീസും സ്കൂൾ ഫീസും ഒക്കെ ഇണ്ട്
അയ് ശെരി ഡൊണേഷനൊക്കെ എങ്ങനെ എത്രൊക്കെ വരാ
ഇല്ല ഡാണാഷൻ ഇവർക്കിയില്ലാട്ടാ
ഇല്ലാല്ലേ
ല്ല ഞാന് മോള ചേർത്താപ്പോ ആദ്യം പറഞ്ഞ് അവര് ഡൊണേഷൻ വാങ്ങിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞരുന്നു പിന്നെ അവര് വാങ്ങിച്ചി ട്ടോന്നുല്ല കാരണം എല്ലാം ചിലപ്പോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടവു ച്ച് ചിലപ്പോ അവരത് ഒഴിവാക്കി ഡൊണേഷൻ ഒഴിവാക്കിയിരിക്കണം
ഉം ഞങ്ങളിവിടെ മോന്റെ സ്കൂളിലൊക്കെ ഡൊണേഷൻ ഉണ്ട് അതിന് പുറമെ മാ മന്തിലി ഫീസും വെഹിക്കിളിന്റെ ഫീസും എല്ലാം ഉണ്ട്
വളരെ ബുദ്ധിമുട്ടുകളാ മുന്നൊക്കെ വാങ്ങിട്ടുണ്ട്ന്ന് പറയണ കേട്ടിരുന്നു എന്റെ ചേച്ചിടെ മോളൊക്കെ പഠിക്കണ പിന്നെ മോള ചേർത്തപ്പോ അവര് ഇല്ല വാങ്ങിക്കണില്ല ഫീസ് മാത്രേ വാങ്ങിക്കുണുള്ളൂന്നാ പറഞ്ഞത് ഫീസ് ചെറിയൊരു ഫീസും കാര്യങ്ങളൊക്കെന്നെ ഉള്ളൂ വര്യാ
ൻ കൊണ്ട് അവരെന്തണവോ ഉദ്ദേശിക്കുന്നത്
അത് സ്കൂൾ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിരിക്കാം ചിലപ്പോ അത് ഉപയോഗിക്കുന്നത് അങ്ങനെ ആണെന്നാണ് എന്റെയൊരു
അപ്പൊ പിന്നെ ഈ മന്ത്ലി ഫീയും
മന്ത്ലി ഫീ ഒക്കെ എനിക്ക് തോന്നണത് എന്ത് ടീച്ചർമാർക്കൊക്കെ സാലറി എടുക്കാനായി ഇവിടെ പിന്നെ ചെറിയൊരു ഫീസാണ് ഇവർക്ക് വരുന്നത് വല്യ ഒരു വല്യൊരു കാര്യയിട്ടൊന്നും അവര് എടുക്കണില്ല
ആഹ് ആഹ്
രണ്ടാൾ പഠിക്കുമ്പോ നമുക്ക് ഒരു ഒര് ഇതാണ് എന്നാലും കുഴപ്പില്ല കുട്ടികളെ പഠിപ്പും കാര്യങ്ങളൊക്കെ
ആഹ് നല്ല പഠിപ്പൊക്കെ ആകുമ്പോ നമുക്ക് പിന്നെ പൈസ കൊടുത്താലും അങ്ങനെ തോന്നുന്നില്ലല്ലോ
അതെ അതെ ആഹ് പിന്നെ അഞ്ചാം ക്ലാസ് വരെ ഉള്ളു അവിടെ അതാണ്
അപ്പൊ ഇനി അത് കഴിഞ്ഞാലോ
ആഹ് മോള് പിന്നെ ഇപ്പ ഇക്കൊല്ലം കൂടിയുള്ളു കഴിഞ്ഞു
ആഹ്
മോനെ ഉള്ളൂ
ആഹ് അപ്പോ ഇനി ഏത് സ്കൂളിക്കാവും മാറ്റാ
ഇനി ഇവിടെ ഏതേലും തീരുമാനം ആയിട്ടില്ല ഇനി ഇപ്പ ഇക്കൊല്ലം കഴിഞ്ഞിട്ട് ഏത് നോക്കീട്ട് വേണം ഇനി ഇങ്ങനെ ഞാനേ ചേട്ടാ വിളിക്കണണ്ട് ട്ടാ ഞാനൊന്ന് ആള് വായിക്കാൻ വരിയായി ഉം ശെരി
കോൾ കട്ടാക്കോ
ഇതില് കോള് കട്ടാവുന്നില്ലല്ലോ
അതന്നെ ഞാനു നോക്കിണ് കോൾ കട്ടാവണില്ല
ഇതില് കട്ടാവണില്ല ഞാനിപ്പോ കൊറേ നേരായിട്ട് അതന്നെയാ നോ